ഹലോ
ആ കേക്ക്ണില്ലേ
അതെ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
ഉം സുഖാണ്
എങ്ങനെയാ
എന്താ പണി
പണി പ്പം ഫ്രീയാണ് ഞാന്പ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്ങ്ങനെ വെരാണ് മോൾക്ക് ല്ല പനിയായ്ര്ന്നു അപ്പോളെ കാണ്ച്ച്ട്ട്പ്പം തൊടങ്ങിയത് ന്നലെ
ആ എല്ലായ്ട്ത്തുണ്ട്പ്പോ പനി
ആ ആ പ്പൊക്കെ പനിന്റെ സീസണാണ് വൈറൽപ്പനി പിന്നെ എന്തൊക്കെയ്ണ്ട് ഫുഡൊക്കെഴിച്ചോ കഴിക്കാനായോ എന്തൊക്കെയാ
ഇല്ല ഫുഡൊന്നും കഴ്ച്ചിട്ടില്ല കഴിക്കാനായ്ട്ടില്ല
ഉം, ഫുഡിന് എന്താ ഫുഡിനെന്താ സ്പെഷ്യൽ ആയിട്ട്
ആ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇന്നലെ സ്പെഷ്യല് ബിരിയാണി ഉണ്ടായിരുന്നു ഇന്നലെ
ആ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ലേ ചിക്കനോ ബീഫോ ആ, ആ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാറ്. അയിനെ പൊരിച്ചിട്ടാണ് അതാ എന്താ ബിരിയാണിയോ
പൊരിച്ചിട്ട്
ഉം, പൊരിച്ചതാണോ ഇഷ്ടം
ആ, ആ
എങ്ങനെ കുക്കറാണോ യൂസ് ചെയ്യാറ്
എങ്ങനെ
കുക്കർ യൂസ് ചെയ്തിട്ടാണോ
അല്ലല്ല അല്ല കുക്കറിലല്ല നമ്മ
ആ, ആ
നോർമല്
ആ, ആ, അടുപ്പിലല്ല അല്ലേ
ആടുപ്പില്
ഉം ഉം എന്താ പൊറത്തൊന്നൊന്നും ഫുഡ് കഴിക്കാറില്ലേ അങ്ങന
കറി വെക്കില്ലേ
ഞങ്ങളെ ഇങ്ങനെ തന്നെ ചെ ഓ ആളൊക്കെ അനുസരിച്ച് കൊറച്ചൊക്കെ ആള് കൂടുതലാണെന്നുണ്ടെങ്കില്
ആ, ആ ഇപ്പൊക്കെ എല്ലാർക്കും പുറത്തത്തെ ഫുഡിനോടാ ഇഷ്ടം.
ഉം, ഉം, ആ ഇപ്പൊ പുറത്തുന്ന വാങ്ങി കൊടുക്ക മക്കള് പറയുമ്പോ അപ്പ അല്ലെങ്കിൽ വീട്ടില്
ആ, ആ, ഉം, ഉം മക്കൾക്കൊക്കെ ഇഷ്ട ഇപ്പൊ പൊറത്തത്തെ ഫാസ്റ്റ് ഫുഡ് ആയിട്ട കഴിക്കണെ
ആ, ആ എപ്പളും പുറത്തത്തെ ഫുഡ് ഒന്നും ഇങ്ങനെ കൊടുക്കൂല.
ഉ, ഉം എങ്ങനെ പാർസലൊക്കെ കൊണ്ട് വരുവോ അതോ പോയിട്ട് കഴിക്കുവോ?
പാർസല് വരും പോയി കഴിക്കണോട് എനിക്ക് താല്പര്യല്ല.
ആ ആ ആ
ഉം
അപ്പ പാർസല് കൊണ്ടരല്ലേ
ഉം, പാർസല് നമ്മള് ഓർഡർ ചെയ്താല് വീട്ടിലെത്തിച്ചേരൂല്ലേ.
ആ, ആ എങ്ങ നെ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ.
ആ ഉണ്ടാക്കാറുണ്ട്, മന്തി ഉണ്ടാക്കും മധുത്ത് ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും എല്ലാ ഫുഡും ഉണ്ടാക്കും ആ
ആ, ആ അങ്ങനൊക്കെ ഉണ്ടാക്കിയാ മതിയല്ലോ. അറിയുന്നുണ്ടെങ്കി
അതൊക്കെ കൂടുതല് ഇപ്പ വാങ്ങല് ആ, കുഴപ്പില്ലാത്ത രീതിക്കൊക്കെ ഉണ്ടാക്കും.
ആ എന്നാലിപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോ ഹോട്ടലണ്ട
ആ, ആ ടേസ്റ്റ് എന്നത് കിട്ടില്ല എന്നാ ഇവിടിപ്പായല കുറെ കെമിക്കൽ അത് അങ്ങനത്തെ അങ്ങനത്തൊക്കെ ചേർത്ത്ട്ടല്ലേ ഇണ്ടാക്കണേ
അവിടെണ്ടാക്കുമ്പോ കെമിക്കലൊന്നും കട്ടക്ക പക്ഷെ മക്കൾക്ക് അതൊന്നും അറിയില്ല
മക്കൾക്കാവില്ല മക്കൾക്കൊ പൊറത്തത്തൊവണ്ട അതെ
മക്കള് സ്കൂൾ പോയോ എല്ലാരും
ആ സ്കൂളില് പോയിട്ടുണ്ട്
ഉം
ഞങ്ങത്തൊക്കെ പോയോ എന്താ ഫുഡിനപ്പോ അവര് കൊണ്ടു പോവാ ഉം ഫുഡ് എങ്ങനെ സ്കൂള് കൊണ്ടോവല്ലല്ലേ
എല്ലരുംവിന്ന് വാങ്ങലാണ്
ഉം ഉം ഉം
എന്നന്ന ചോറ് ചോറും കിട്ടുമ്പോ പിന്ന നമ്മള് ഇന്ന് രാവിലെ വെച്ച് കൊടുക്കണ്ട ആവശ്യല്ലോ
ആ അതെ ആവില്ല
ഉഏ അത്ര മക്കളൊക്കെ എത്രല്ല പഠിക്കണം
മക്കള് പിന്നെ രണ്ടാളാണഒന്ന് ചെറുതൊന്നര വയസ്സായിട്ടുള്ളൂ മറ്റേ മോനുണ്ട് ഓന് ഇപ്പം എൽ കെ ജി ചേർക്കട്ടേ ഉള്ളു
ആഹ് ചെറിയ മക്കളാണല്ലേ ആ
ഞാൻ ഇന്നല ഇങ്ങനെ മൊബൈല ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുംമ്പളേ ഒരു ഇത് കണ്ട് പിന്നെ പരസ്യം പരസ്യം നല്ല ഓരോ അപകടം പറ്റണതിനതിനെ പറ്റി അപ്പൊ കുട്ടികള് മൊബൈല് യൂസ് ചെയ്യണതിനെ പറ്റിയാണ് കൂടുതലായിട്ടും കാണുന്നത് മൊബൈല് കിട്ടാനിട്ടുള്ള ആഹ് അതന്നെ ഓർക്ക് ഏത് ടൈമിലും വേണ്ടത് ഫോണാണ് എന്നിട്ട് ഫോണ് കിട്ടാത്തന്റെ പേരില് ആ ആ ഫോൺ കിട്ടാത്തീന്റെ പേരില് പ്രശ്നണ്ടാക്കി നടത്തിയത്
അങ്ങനെപ്പൊ കൊറേ ചെറിയ മക്കൾ ഒന്നാം ക്ലാസ്സി പഠിക്ക മക്കളടക്കം ആത്മഹത്തീക്ക് പോകണ്ടണ്ട്ഈ ഫോണ്ടു
ആഹ് അതന്നെ ഫോണിന്റെ ഒരു ഉപയോഗം ഞമ്മളൊന്ന് പഠിക്കണ കാലത്ത് അങ്ങനെയൊന്ന ഇല്ലല്ലോ എപ്പോങ്കിലുംക്കെ ഒരു ഫോണ് കാണ
ഇപ്പോളല്ലേ ഫോണൊക്കെ ഇതായത്
അതന്നെ
നമ്മള് പഠിക്കണ കാലത്ത് നമ്മളൊക്കെ കാലത്ത് പിന്നെ നമ്മളെ എല്ലാ കൂട്ടുകാരന്മാരുടെ വീട്ടുകൾ കൂടെ പോയിന്നു എല്ലാരീം നമ്മൾ അറിഞ്ഞിുന്നു
ആഹ് അതന്നെ ഇ പൊത്തമക്കക്ക അറിയില്ലല്ലോ അവനാന്റെ പണി കഴിഞ്ഞ അല്ലെങ്കി മക്കൾക്കായാലും കളിക്കണ പുറത്ത് കളിക്കാൻ പോകാൻ ടൈമ ഇില്ലല്ലോ ല്ലോ സ്കൂളട്ട് വരിയാ ഫോൺ എടുക്കുക കാണുക
ഞമ്മളൊക്കെ നമ്മള് ഫ്രണ്ട്സുകളൊക്കെ വീട്ടുകൾക്ക കൂടെ പോയി ഫ്രണ്ട് ന്റെ വീട്ടിൽ എന്ത്തുണ്ടാക്കിന്ന് നമുക്ക് നമ്മള അടുത്ത വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി അതൊക്കെ നമുക്ക ഇന്നത്തെ മക്കെ നമ്മൾ അയൽവാസികൾ ആരാ അല
ആഹ് ആ അതന്നെ ഇപ്പൊ അയൽവാസി ആര കുടുംബ ആര അല്ലെങ്കി നേരെ എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും കുട്ട കുട്ട്യാ ളെ തന്നെ ര അറിയില്ല ഇപ്പൊ കണ്ടാൽ തന്നെ ഞമ്മളൊരു പ്രോഗ്രാാം ഉണ്ടായാ അതില് കൂടുമ്പ തന്നെ ഒന്നും പറയാൻ വയ്യല്ലോ
ആഹ്
ആ ആ അതല്ലാ അപ്പൊ തന്നെ ഒന്ന് കാണുമ്പോ ഒന്ന് സംസാരിക്കാനുള്ള ടൈമും കൂടെല്ലാ
ഇല്ല അവർക്ക് ഫോൺ ഇനിപ്പോ എന്തെിലും ഒരു ഫങ്ഷന് നമ്മള് പോകെന്നുണ്ടെങ്കിൽ അപ്പോളും മക്കള് അറിയില്ലല്ലേ അപ്പളും ഈ ഫോണല്ലേ
ആഹ് ആഹ് അതന്നെ എന്നാ നല്ല ഉപയോഗങ്ങൾ ഉണ്ടേലും കുട്ടികൾക്കമ്മ കയാലും ഇപ്പോ ഒരാള് മ്മളും തന്നെ ഫോണുമ്മേ തന്നെ കൂടുണല്ലോ മറ്റന്ന് പുറത്തൊക്കെ എവിടക്ക ഇങ്ങടെ ഒന്ന് ഇറങ്ങിയ സംസാരിക്ക അതില്ല അവനാൻ്റെ പണി കഴിഞ്ഞ്
പണി കഴിഞ്ഞ ജോലി കഴിഞ്ഞാ അങ്ങനെ ഫോണില് ഇ നമ്മുടെ ടൈ മക്കള് വ രോളും നമ്മളും ഫോണിൽ കളിക്കാണ് അവരും കുറ്റം പറയാാൻ പാടില്ല
ആ ആ അതല്ലേ നമ്മളും ഇപ്പ അങ്ങനെയായാണ്
നമ്മക്ക് അടുത്ത വീട്ടിൽ പോവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ മ്മക്കും നേരല്ലേ നമ്മള് നമ്മള് ജോലി കഴിഞ്ഞാ നമ്മള് ഫോണ എടുത്തിരുന്നു
ആ അതല്ലെ
മക്കള് നമ്മളെ കണ്ടിട്ടാണ് പഠിച്ചത്
ആ അതന്നെ മക്കള ഞമ്മളെ കണ്ടിട്ട് തന്നെയാണ് അവര് മാത്രം കുറ്റം പറയാനും വഴിയ
ആ
നമുക്ക എന്തന്ന നമ്മള് പണ്ട് കാലങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലന്ന് പറഞ്ഞാല് ഇപ്പോഴ നമ്മള് യൂസ് ചെയ്യണ്ടല്ലോ
നമ്മളിപ്പോ അതിനെക്കായി ഇരട്ടിക്കാണ് നമ്മള് ചെയ്യുന്നത്
ആ ആ അതന്നെ
അല്ല ഇഞുള്ള മക്കള് ഇതൊക്കും അറിയില്ല നമ്മൾന്ന കൊറച്ച നമ്മുക്ക് നമ്മൾ കുടുംബക്കാര അറിയാം പക്ഷെ ഇതിൽ ഞമ്മളന്നെ മക്കൾക്ക് അത്രയും അറിയേണ്ടാവില്ല
ഇല്ലല്ലാ അത്രയും അറിയില്ലേ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാംന്നെ കൂടിയാൽ തന്നെ എങ്ങനെല്ല അവന ഫോണായിട്ടരിക്ക ഫോണില്ലാതെ വർക്ക് നിക്കാൻ കഴിയില്ല ഒരു ഫോൺ കൊടുത്തതി നല്ല കുട്ടികള അവിടെ അടങ്ങിയിരുന്നോളും എവിടെം
വരുന്നുണ്ടോന്നോ അവിടെ എന്താ ഫക്ഷൻ ന്ന്നും കുട്ടി
ഏഏ അതൊന്നും അറിയില്ല ഒരു ഫോൺ ഉണ്ടോന്ന അന്റെ ചുറ്റു ഭാഗത്തുണ്ടാവും ബാക്കിയുള്ളവര് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്ന് വേണം എന്താണ് ഇപ്പത്തെ അവസ്ഥ
ഇപ്പൊ ഞമ്മള് ഏതേലുംരു കുട്ടി കളിക്കണണ്ടാല് അയില് എന്താ മറ്റുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട്ല്ലന്നുണ്ടെിലും പ്രശ്നമല്ല കാരണം മറ്റ കുട്ട കൊടുത്ത കുട്ടിന്റെ നാല് ഭാഗ
അ ആഹ അതെന്നെ ഓക്കെ അടങ്ങി ഒതുങ്ങി വരോർത്തിരുന്നോളും
ആ
ആ
അതുകൊണ്ട് എന്താന്നോ കുട്ടികളെ കുട്ടികളെ പിന്നെ കണ്ണിന് ഭയങ്കര പ്രശ്നമായി മാറല്ലേ മാറാണ് ഇപ്പല്ലേ ചെറിയ മക്കൾക്ക്ടക്ക ഇകണ ക്യാൻസറും
ഉം ഉം അതെല്ലെ ഒക്കെ കാഴ്ച കുറവും കണ്ണിന് നല്ല പ്രശ്നങ്ങളല്ലെ ഇത് പം അതൊന്നും ഒരു മനസിലാക്കുന്നില്ല ഓർക്ക് ഫോം കിട്ടിയാ മതി
ഫോണിൽ ഇരന്നാൽ തന്നെ കണ്ണുവേനയും തലവേദനയും എടുക്കല്ലെ അപ്പ പിന്നെ കുഞ്ഞു മക്കള പോലെ തലച്ചോറ് വളർന്നു അങ്ങനെയൊക്കെല്ലേ ഉള്ള ഇപ്പൊ ചെയ്യണത്
ആ അതന്നെ അതൊന്നും ആരും മനസ്സിലാക്ക ല്ല ഫോണ ഇല്ലെങ്കി ഓൽക്ക് നിക്കാൻ വയ്യ നമ്മക്ക് അത്ര വയ്യായിരണീലെ അത ഇല്ല ഇല്ല ടടി വിയല്ലെ
ടി വി ആകാണാണെങ്കിൽ കാണു കൊറച്ചൊക്കെ കുട്ടികൾ വിട്ടിരിക്കും
ആ ആ അതന്നെ ഫോണിലേറെ നല്ല ടി വിന്നേണ് ടി വി ആകുമ്പോ കുറച്ച് വിട്ടിരിക്കുവല്ലോ വാങ്ങ മൊബൈലിന്നെ-
പോലല്ല ഞാനെ
ടി. വി വേണ്ട മൊബൈലെന്നെ കിട്ടണം കുട്ടിയാക്ക്. ഓർക്ക് കാണാനും കയ്യിൽ തന്നെ തോണ്ടാനും ണ്ടാവുമ്പോ- പിന്നെ വേറെ ഡിവൈസൊന്ന കൂല ഓർക്കതന്നെ വേണം. അവിടയും കുട്ടിയൊക്കെ അങ്ങനെ തന്നെല്ലേ
അതന്നെയാണ് ഫോണ് അള്ളാ മതിർസുട്ട്ന്നാല് കുറച്ചേര രണ്ട് മക്കളാണ് അവർക്ക് ആദ്യം കുറച്ചാൾ കണ്ട പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കണം ന്നാലും ഒരാ- ഒരള് കയ്യിയില്ടിക്കുണ്ടെങ്കിൽ മറ്റാള അത് ഇരുത്തിരിക്കും പിന്നെ കുറച്ച്- കഴിഞ്ഞൽ മറ്റാള് കയ്യു പുടിക്കു. അങ്ങനെ
ആ... ആ.. അതന്നെ ഉം.. ഉം.. എല്ലായിടത്തും സ്ഥിതിതന്നെ.
ഉം എല്ലാടത്തക്കുംഇതന്നെ അവസ്ഥ
അപ്പൊ ഫോണ്ങ്ങനെ മുന്നേക്കിട്ടണം
ഉം
ന്നാ ഓൽക്കൊരു പ്രശ്നല്ലേനും ആ.. ഫോണാണ്ട് കൊട്ത്ത് ഓല് വിചാരിച്ച് കിട്ടില്ല. ന്തെങ്കിലോ അതുംമണ്ട് പ്രശ്നണ്ടാക്കാൻ അത് മതി വേറൊന്നും പറഞ്ഞിട്ട് കാര്യല്ല.
ചെറിയ മോൻക്കാണോ പനി
അല്ല ചെറുതിനല്ലാ വലുതിന്
ഉം അപ്പൊ പോകുമ്പോ രണ്ടാളണ്ടും പോകും ആ ശരി
ഓക്കേന്നാ.